ഹലോ
കേൾക്കാവോ
ആഹ് കേക്കാം വിശേഷോന്നുവില്ല സുഖായിട്ടിരിക്കുന്നു അവടെയോ?
വോയിസ് ഫോൺ നല്ല പോലെ പിടിക്കാവോ കേക്കാ ഇച്ച ബുദ്ധിമുട്ടുണ്ടാരുന്നു ആം ആഹ് കേക്കാം കേക്കാം
ഉം ഉം
ആഹ് മഴയൊക്കെ ഒണ്ടോ അവടെ?
ആഹ് മഴയാ
അതെല്ലേ നമുക്കിന്ന് മഴേ അല്ല ആഹ് ഇവടേം നല്ല മഴയാ
ഉം ഉം
നമുക്കിന്നെ സിനിമേ കുറിച്ച് ചർച്ച ചെയ്താലോ? ഉം മോഹൻലാലിനെ കുറിച്ച് ആഹ് പോകാറുണ്ട് പോകാറുണ്ട് ഇപ്പം കേട്ടോ നേരത്തെ ഒന്നും പോകത്തില്ലായിരുന്നു പിള്ളേരൊക്കെ കുഞ്ഞാരുന്നു
ഓഹ് ഞങ്ങള് നേരെ തിരിച്ചാ ഞങ്ങള് നേരത്തൊക്കെ പോവാറുണ്ടാരുന്നു ഇപ്പോ ആഹ് മോളോണ്ടായെ പിന്നെ ഏഹ് പോയിട്ടേ ഇല്ല രണ്ടു വർഷം മൂന്ന് വർഷത്തോളായിപ്പോ സിനിമക്ക് പോയിട്ട് ഉം
ആഹ് മോള് വഴക്കൊണ്ടാക്കുവോ അതുകൊണ്ടാ
അത് ആഹ് നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണെന്ന് അവ ഇപ്പോ രണ്ടു വയസല്ലേ ആയിട്ടുള്ളു അതുകൊണ്ട് എടക്ക് വെച്ച് വഴ ക്കൊണ്ടാക്കുവോ കരയുവോ ആ ഒരു ടെൻഷനൊള്ളൊണ്ട് ഇതുവരെ പോയി നോക്കിട്ടില്ല ആഹ് ഇപ്പോ ഞങ്ങള് ദൃശ്യം ത്രീ കാണാൻ പോകണംന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ആഹ് പഷേ പോകാൻ പറ്റിലാ
ആഹ് ആഹ് നല്ല സിനിമയാ പോയി കാണ് ഉം ഞങ്ങള് കണ്ടായിരുന്നു അം നല്ല സിനിമേന്ന് വെച്ചാ ഫസ്റ്റിന്റെ അത്രം നമക്കിത് കൊടുക്കാനില്ല എന്നാലും കണ്ടിരിക്കാം കേട്ടോ
അല്ലല്ലോ ജി ത്തു ജോസഫിന്റെ പടംന്ന് കേട്ടാ മതിയല്ലോ ആൾക്കാർക്ക് നമ്മള് ഒരുപാട് പ്രതീഷിച്ചല്ലേ പോകുന്നത് ഉം അതിനകത്ത് ഇപ്പം ആൾക്കാർ ഇപ്പം പടം കൊള്ളത്തില്ലന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അങ്ങനെയാ ഞാനിപ്പം ടെ ഹസ്ബൻഡ് അപ്പം ഒ ടി ടി റിലീസ് ആയായിരുന്നല്ലോ അത്
ആഹ് ആഹ്
അപ്പൊ പുള്ളി കണ്ടിട്ട് എന്നോട് പറഞ്ഞു എടി അത് ആദ്യത്തെത്ത ആദ്യത്തെ ഫസ്റ്റിന്റെ അത്രോം വെല്യ സെറ്റപ്പ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അതു ഒന്നും കുഴപ്പ ഇല്ല. ജിത്തു ജോസഫ് ൻ്റെ പടം കണ്ടാ മതി ഞങ്ങൾക്ക് അപ്പൊ അങ്ങ ആ ഒരു മൈൻഡ് ചിന്തിക്കുന്ന ആൾ കാരു ഉണ്ട്.
അതെ അതെ അതെ
അല്ലേ പുള്ളിയുടെ ഒരു കഴിവ് പറയാതിരിക്കാൻ പറ്റില്ല ഉം
എന്റെ ഫ്രണ്ട് കണ്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചോയിച്ചു എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ പറഞ്ഞു ഇതുപോലെ ഏഹ് ന്നെ ഫസ്റ്റിന്റെ അത്ര പോരാ പോവണ്ടാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യവില്ല ഞാൻ പോകൂന്ന് പറഞ്ഞു എനിക്കത് കാണണം എന്നാ സംഭവംന്ന കൊള്ളത്തില്ലന്ന് പറഞ്ഞില്ലേ ആ കൊള്ളത്തില്ലാത്ത എന്നാന്ന് ആഹ് എന്താണേലും ലാരും അടുപ്പിക്കത്തില്ലന്ന് എനിക്ക് മനസ്സിലായി
ഉം അതാ പറഞ്ഞത് നമ്മള് കൊള്ളുവോ കൊള്ളത്തില്ലെയോന്നുള്ളതല്ല ജിത്തു ജോസഫിന്റെ പടം അതില് നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്
അത്രേ ഉള്ളു അത്രേ ഉള്ളു
ആ പുള്ളിയുടെ എല്ലാ പടങ്ങളും തന്നെ ഒരുമാതിരി കൊറെ പടങ്ങളുണ്ടല്ലോ അതെല്ലാം തന്നെ ആഹ് ഇതുപോലെ ക്രൈമും ത്രില്ലറാണ് ഭയങ്കരം ഭയങ്കര സസ്പെൻസാ നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ നടക്കുന്നേ നം വെ വേറെ ഏത് പടമാണെലും നമ്മള് കാണുമ്പളേക്കും നമുക്ക് മുൻകൂട്ടി ഒരു ഇതുണ്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ഒരുപാട് പടങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ പക്ഷെ ഇതില് പ ക്ഷെ നമുക്കങ്ങനെ പ്രെഡിക്റ്റെയ്യാൻ പറ്റത്തില്ല ഒരി
പാറ്റത്തില്ല പറ്റത്തില്ല
അല്ലെ ആ ഫസ്റ്റിന്റെ ആണെങ്കി പോലും ആ ലാസ്റ്റ് ത്തെ ക്ലൈമാക്സ് നമുക്ക് സ്വപ്നത്തി പോലു നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങൻ
അതെ ദൃശ്യം ത്രീയിലും അതുപോലെ തന്നെയാ നമ്മള് ഏഹ് അ ക്ലൈമാക്സ് ല് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്താ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല നമ്മൾ ഒരെണം നമ്മൾ ഒര് കഥ എഴുതുവല്ലോ തിയേറ്ററി വെച്ച് ആ കഥയല്ല അത് വേ വേറെയാ ഉം ഉം
ആഹ് നമ്മള് വേറെ ഏത് പടം കണ്ടാലും അതെല്ലെ ഞാനിപ്പോ എന്റെ ഫോണിലിപ്പ ഇട്ട് തന്നിട്ടുണ്ട് ടെലഗ്രാമില് ടെലഗ്രാമില് റിലീസ് ആയല്ലോ അപ്പൊ അത് കാണണം ഇന്നലെയാ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം കിട്ടില്ല കാണാനായിട്ട് ഇന്ന് വൈകിട്ടിരിന്ന് കാണണംന്ന് ഓർത്തിരിക്കുവാ
മോളെയൊക്കെ ഉറക്കിയിട്ടെ രാത്രി ഇരുന്ന് എന്താണേ ര്ന്ന് കാണാൻ നല്ലതാ ഉം ഉം
ഒമ പോയി തിയറ്ററിൽ പോയി കാണണംന്ന് വലിയ ആഗ്രഹ ഉണ്ടായിരുന്നു. പഷ് ഷെ അത് നടന്നില്ല. എന്തോ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അതുമാത്രവല്ല ആ സമയത്താണ് പനി അസുഖങ്ങളൊക്കെ വന്ന് പിന്നെ അതിനെയിട്ട് കരയിക്കാൻ വയ ത്തോണ്ടാ ക്കചെയ്താലേ ശരിയാവത്തില്ലോർ പിന്നെ പോയില്ല പിന്നെ എന്തായാലും ഉടനെ തന്നെ ഇത് ആകൂല്ലോന്നോർത്ത് ഫോണിൽ വരൂല്ലോന്നോർ ത്ത് പിന്നെ
ആഹ് ആഹ് ഞാൻ ഇത് റിലീസ് ആവുന്നേന് മുമ്പേ ഞാൻ പറഞ്ഞു ഏഹ് മറ്റേ വാഴ ടു ഏഹ് ഒക്കെ എറങ്ങിയപ്പോ ആഹ് അന്നേരം വാഴ ത്രീ വാഴ ത്രീ ആണ് ടൂ ആണൊ ടു ആണ് തോന്നുന്നല്ലേ ആഹ് വാഴ റ്റു എറങ്ങിയപ്പഴേ ഞാൻ പറഞ്ഞു എനിക്ക് ദൃശ്യം എന്നെ തിയേറ്ററി കൊണ്ട് കാണിക്കണേ ന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു ഏഹ് എന്നിട്ട് കുറെ തടസ്സങ്ങളൊക്കെ വന്നു അന്നാൽ പോലും പിന്നെ എങ്ങനെയാണ്ട് പോയി കണ്ടു കേ
പോയി ആ ഞങ്ങളും പോണം ന്നൊക്കെ പറഞ്ഞ് വല്യ ഞാനും അത് പോലെന്നെ അത് ഇ ഇത് റിലീസ് ആണെന്ന് രണ്ടാം തീയതി അങ്ങട്ടില്ലാർന്നോ റിലീസ് ജൂൺ രണ്ട് അതിന് കൊറേ ദിവസം മുന്നേ തൊട്ടേ ഞങ്ങള് പറയുയായിരുന്നു പോണം പോണം പോണം പോണം ന്ന്
ആഹ് ആഹ് ആഹ്
പോകാൻ പറ്റി പറഞ്ഞ പോല് വീട് പണി നടന്നുകൊണ്ടിരിക്കുവാണേ അപ്പൊ അതുകൊണ്ടാണ് സ്കൂളിനും തടസ്സായി പോയത് പണിയും ഈ ഈപറഞ്ഞ പോലെ രാത്രില് ഒരേട്ട് മണി ഒൻമ്പത് മണിവരെയൊക്കെ പണിയുന്നുണ്ടായിരുന്നു എന്നാ മഴ ഇല്ലാത്ത ദിവസങ്ങളില് കൂടുതൽ സമയം എടുത്ത് പണിയായിരുന്നു അപ്പൊ നം ആഹ് അപ്പൊ സിനിമക്ക് പോവ്മ്പത്തേക്ക്ന് പകലേപറ്റൊള്ളു കുഞ്ഞുള്ളതോണ്ട് പിന്നെ പിന്നസ്കൂളിലും പള്ളീലും ഒക്കെ പോണ്ടതോണ്ട് മൂത്ത ആളെ കൊണ്ടാണെങ്കിലും ഒത് ഒത്തിരി രാത്രി പോകാൻ പറ്റത്തില്ല ആഹ് അതുകൊണ്ട്
ആറ് മണിക്ക് പോവാണെങ്കിൽ ഒമ്പത് മണിക്ക് വരാം ഉം
അങ്ങനെയൊക്കെ ഓർത്തേര്ന്നു പക്ഷെ നടന്നില്ല
എനിക്കിങ്ങനെ കുറ്റാന്വേഷണ പടമൊക്കെ ഭയങ്കര ഇഷ്ടവാ
ആഹ് എനിക്കും അതെ എനിക്കതുപോലത്തെ പടാ എനിക്ക് കൂടുതൽ ഇഷ്ടം ആഹ് ത്രൽ എനിക്ക് കൂടുതൽകാണാനിഷ്ടം എനിപഷേ കോമഡിയോടൊന്നുംവല്യ താല്പര്യല്ല
ആഹ് സത്യമാ അല്ലേലും മലയാളത്തിലുള്ള കോമഡി ഒന്നും കൊള്ളത്തി
ആ അതെ അത് പണ്ടത്തെ പടങ്ങളൊക്കെ ആയിരുന്നു നല്ലത് പക്ഷെ ഇപ്പ ഇപ്പൊ കോമഡികളൊന്നും വല്യ ഏൽക്കുന്നില്ല ഇനിപ്പൊ നമ്മള് ചിലപ്പോ നയന്റീസ് ഒക്കെ ആയോണ്ടായിരിക്കും കേട്ടോ
ആയിരിക്കും ആയിരിക്കും അതുപോലെ കോമേഡിയന്മാരൊന്നും ഇല്ലല്ലോ പഴയവരാ രും ഇല്ലല്ലോ എല്ലാരും മരിചോക്കെ പോയി കൊറേ പേര് പ്രായവായി
പ്രായവായി അതെ ആ ജഗതിയൊക്കെ ഉള്ള സമയത്തായിരുന്നു സിനിമയൊക്കെ കാണാൻ അല്ലേ ഒരു അല്ലേ അവരെക്കെ ഇല്ലാതായതോടുകൂടി പിന്നെ പഴേഒരു നയന്റീസിലുള്ള ആൾക്കാരൊന്നും തന്നെ ഇപ്പം ഇല്ല എല്ലാരും തന്നെ കൊറെ പേർക്കൊക്കെ പ്രായവായി പ്രായവായി അവരെ കാണുമ്പോള നമ്മുക്കും പ്രായമായില്ലോ നമ്മള് ചിന്തിക്കുന്ന
തോന്ന്ന്നത് ചിന്തിക്കരുത് ചിന്തിക്കരുത് എന്നെ ഒരു ഒരു കോമഡിക്കകത്ത് പറയുവാണേ ഏ നാല്പ്പത് വയസ് കൂടുതലുള്ളെ നാല്പ്പത് വയസ് കഴിഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ നാപ്പത് വയസ്സുള്ള സ്ത്രീകൾക്ക്
ഉം
പിന്നെ ഓർമ്മ ശക്തി കൂടുതലാന്ന് പക്ഷെ നാല്പ്പത് വയസ്സായിന്ന് സമ്മതിക്കാനാ അവർക്ക് പാടന്ന് ആഹ് അതെ അതെ അതെ അതെ അങ്ങനെയ ഇപ്പ പറഞ്ഞൊണ്ടിരിക്ക ഞൻ ഇന്നലെ ഒരു റീല് കണ്ടതാ അതിനകത്ത് പറയവാ പിന്നെ ഇത് മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നു എന്റെ ഹസ്ബന്റ് ഇതുപോലെ റിലേഷൻ എടു ചോയ്ക്കു വായിരുന്നു ക കളങ്കാവൽ മമ്മൂട്ടിടെ സിനമ ഉം അത് കുറ്റാന്വേഷണ പടം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ ഒരു കസിനെ വിളിക്കുവായിരുന്നു ഇതുപോലെ അ ആഹ് ഈ കുറ്റാനുഷേൻ പടം ഇതിന് മാത്രം കുറ്റാനുഷൻ പടം എവിടെ ഇറക്ക എർക്കുന്നില്ലല്ലോ പിന്നെ കളംങ്കാവലുണ്ടായിരുന്ന് അത് മേടിച്ചച്ച് കണ്ട് കെഴ നല്ലപടവാ ഒരു വട്ടം ഇരിക്കാം മമ്മൂട്ടി ആഹ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത്
ക്യാരറ്റ് ആഹ് ഞാനത് ചോദിച്ചാ ഈ മ്റി ഓടിടി റിലീസ് ആയപ്പോ ഞാനത് പറഞ്ഞു അത് ഇട്ട് തരാൻ പറഞ്ഞു ഓ അത് വല്യയാ കാണാനൻ വേണ്ടിയന്നും ഇല്ല എന്നോട് പറഞ്ഞു
ആഹ് ആഹ് ആഹ് ഒരു വട്ടം കാണും ഒരു വട്ടം കാണും പിന്നെ ഉം ഹസ്ബൻഡിനൊക്കെ ഇഷ്ടപ്പെടുോന്നൊന്നും നമുക്ക് അറിയത്തില്ല
ആഹ് പുള്ളിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പൊതുവേ പുള്ളിക്ക് പടങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം തന്നെ കാണുന്ന ഒരാളാ
ആഹ്
പക്ഷെ എന്തോ ഇത് കണ്ടിട്ട് ഇഷ്ടപെട്ടില്ല
ആഹ് ഇത് ഇഷ്ടപ്പെത്തില്ല അത് ഇങ്ങനെ ഇങ്ങനെ സ്ലോ ആയിട്ടാ ഈ സ്റ്റോറി പോകുന്ന് നമുക്ക് ദേഷ്യം കൂടെ വരും ആഹ് അതുപോലെ മമ്മൂട്ടി ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാ അഭിനയിക്കുന്നെ ആ അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് അംഗീകരിക്കാൻപറ്റ്കേല അത് അതായത് വൈറ്റ്മാർക്ക് അതായത് ഹുസ്ബന്റ് ഇതുപോലെ അപ്പൊ അവൻ സൈക്കോയാണ്
ഓഹോ ആഹ് ഞാൻ ഇടക്ക് ഇതിന്റെ കൊറച്ച് റീൽസ്ഒ ക്കെ ഇങ്ങനെ ഫോണിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊറച്ച് കൊറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടായിര്ന്ന് ഇതിന്റെ അപ്പ അതുനല്ല മനസിലാവൂല നമുക്ക് ഒരു പടത്തിന്റെ കുറെ ഒക്കെ കാണുമ്പോ നമക്ക് ഒരു പടത്തിന്റെ കൊറെ കാണുമ്പൊ നമുക്ക് ആ പടം എന്താന്നുള്ളത്
ആഹ് അതെ അതെ അതെതെ അതെ ഭയങ്കര ആഹ് അതെതെ അതെതെ പെൺകുട്ടിക സ്ത്രീകളെ ഇതുപോലെ കാ കൊല്ലുന്നത് ഉം അത് സൈക്കോ ആയതുകൊണ്ടാ പിന്നെ അവന് നെഗറ്റീവ് അങ്ങനെ ഒരു ക്യാരക്ടറ് എല്ലാം ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും ഇത്ര ഏജ്ഡ് ആയിട്ടുവേ ഉം ചെയ്യുന്നുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഗ്രേറ്റ് അല്ലേ എവർഗ്രീൻ ഹീറോ അല്ലേ മമ്മൂ
അതെതെ അത് ഈ മമ്മൂട്ടിക്ക് മോഹൻലാലിനും മാത്രമേ ആ ഒരു കഴിവുള്ളൂ ഏത് വിഷയം ഏത് ഒരു ഇത് കൊടുത്താലും ഏത് എന്താ ഉം എന്നാ പറയാ എങ്ങനത്തെ ക്യാരക്ടർ കൊടുത്താലും ചെയ്യും അല്ലെ അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും ചെലർക്ക് ചെലപ്പോ വില്ലൻ വേഷം കൊടുത്താൽ നമുക്കത് അസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ കോമഡി ചെലര്ചെയ്താൽ നമ്മ ക്കത് ഇഷ്ടപ്പെടത്തില്ല
അതെ അതെ
പക്ഷെ ഇവരന്ന് പറഞ്ഞ എന്തെ യ്താലും
നമ്മൾ അംഗീകരിക്കും ആഹ് നമ്മുടെ പേരൻസിന് നമ്മുടെ പേരൻസ് യെങ്ങാട്ടിരുന്നപ്പോൾ ഉള്ള ഹീറോ അവര് രണ്ട് പരും ഏ അവരുടെ മക്കള് നമ്മള് നമ്മള് ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഹീറോ അവര് ഇനി നമ്മുടെ മക്കള് നമ്മുടെ മക്കളും അവരെ അംഗീകരിച്ചു
അതെ അതെ അതെ അവർക്കും മോഹൻലാല് മമ്മൂട്ടിന്ന് പറയുമ്പൊ അവർക്കും ഒരു ഇതല്ലേ പിന്നെ ഇപ്പഴത്തെ ന്യൂജർനേഷൻ ഒക്കെ ആണെങ്കിലും കൂടുതലും അവർക്ക് മോഹൻലാലിനേം മമ്മൂട്ടി നെ ആ ഇഷ്ട്ടം പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അങ്ങനെയുള്ളവർ വരുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഫാൻസാ അവര് അതെ അതെ
അതെ അതെ അതെ
മക്കളൊക്കെ ഇത് ടി വിയിലൊക്കെ ഇത് കാണുവോ സിനിമയൊക്കെ കാണുവായിരുന്നാ
ആഹ് ഇപ്പം ഇപ്പം ആ ടി വി ഇട്ട് കൊടുത്ത പിന്നെ ടി വിയുടെ അവിടന്ന് അനങ്ങത്തില്ല പിന്നെ ഇപ്പ ഈ കുറച്ച് ഇടആയിട്ടാ ഉം ഇതുപോലെ ടെലഗ്രാമിലെ ഫിലിമൊക്കെ കി ട്ടുവാണെങ്കി പിന്നെ ഈ പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ടല്ലോന്നെ അത് കാരണം കൊണ്ട് ഈ സിനിമ കാണല്ലൊക്ക കണക്കാ പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച്ചയൊക്കെ ലീവല്ലായിരുന്നോ ആ ഒരു സമയം ഒരു പടം കണ്ടു ഉം പിന്നെ അത്കഴിഞ്ഞ് പിന്നെ ഇന്നലെ ലീവായതുകൊണ്ട് ഇന്നലെ ഒരു പടം ആഹ് ഇതുപോലെ കിട്ടുമ്പം ഏതേലും ഇരുന്ന് കാണും
ഉം എനിക്ക് എന്തോ ഫോണില് സിനിമ കാണുന്നതിനോട് ഒരു താല്പര്യം ഇല്ല എന്റെ ചെറിയ സ്ക്രീൻ ആയത് കൊണ്ടായിരിക്കുവെ ഉം
ഇതിലല്ലെലും പാറ്റത്തില്ല അത് ഭയങ്കര
ആഹ് അതെ എനിക്കിഷ്ട്ടവല്ല പിന്നെ എനിക്ക്ആകപ്പാടെ ഒരു സമാധാനം എന്ന് പറഞ്ഞൽ നമുക്ക് ഇഷ് ട്ടപ്പെടാത്ത വന്ന വേഗന്ന് ഓ ടിച്ചു വിടാന്നുള്ളത് മാത്രവാ
ആ അതെ അതെ അതെ അത് ശരിയാ അതെ അതെ എന്തെയ് നിങ്ങള് ടി വി കണക്റ്റെയ് കാണത്തില്ലേ ടി വി കണക്റ്റെയ്ത് കണ്ട
നമ്മുടെക്കെ ടീവി ഒത്തിരി ഇത് കുറച്ച് പഴയതാണെ അപ്പോ അതിന്റെ ആ പുറക് വശത്തെ സ്വിച്ച്കളൊക്ക എന്തൊക്കെയോ പ്രശ്നം പറ്റിയിരിക്കുകയാ ഇനി ഇപ്പം പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ വേറെ ടിവി വാങ്ങണം അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല
എനിക്കങ്ങ് ഫോണിൽ കാണുന്ന എനിക്ക് ഇഷ്ട്ടമേ അല്ല. ഇവര് ഇന്ന് വിളിക്കും എന്നെ ഫോണി കാണാൻ പക്ഷെ ഞാൻ പോകത്തില്ല എനിക്കിഷ്ട്ടല്ലാ ഉം പിന്നെ ഇവര് വഴക്കുണ്ടാക്കും ഉവ്വി ഇത് ഒരുമിച്ചിരിക്കുമ്പത്തിന് പറഞ്ഞു പിന്നെ അവരുടെ ഒരു ഇഷ്ട്ടത്തിന് വേണ്ടി പിന്നെ പോയി ഇന്ന് പകൽ നേരോ ഞാൻ ഒറങ്ങും
പക്ഷെ ഇവിടെ ഹസ്ബന്റൊക്കെ കൂടുതലും ഇതിലാ കാണുന്നെ ഫോണില കാണുന്നേ.
അവർക്കന്ന് വെച്ചാൽ ഒരാള് കാണുവാണെ നല്ലതാന്നേ നമ്മളിങ്ങനെ അടുത്ത് പിടിച്ച് കാണാം ഏഹ് അപ്പോ അവര് ഫോക്കസും അതിലായിരിക്കും. ക്ഷെ ഈ നാല് പേരൊക്കെ ഒരു ഫോണി ഇരുന്ന് കാണുന്ന അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കെ ആൾക്കാരുടെ മൊഖം പോലും കുഞ്ഞതായിട്ടല്ലെ കാണത്തുള്ളൂ.
കാണത്തൊള്ളു അതെ
ആഹ് അതാണങ്ങോട്ട് പറ്റത്തില്ല. ആഹ് അതെ അതുകൊണ്ടാ നമ്മക്ക് ആളിനെ ഐഡിൻ ന്റിഫൈ ചെയ്യാൻ പോലും പറ്റിയേല്ല
പറ്റത്തില്ല അതെ അതെ. ഇഞ്ഞിപ്പം ടി വി വാങ്ങിയിട്ട് വേണം അല്ലാത് റ്റി വി ഇത് അങ്ങനെ കാണാനായിട്ട്. അതുവല്ല മോളി ഈ പർഞ്ഞ പോലെ ഫോണില് എടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പൊളയ്ക്കെ ഫോണ് ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് എന്നാലെ കഴിക്കു തൊള്ളൂ. അപ്പോ കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കും അത് ഫോൺ ടി വി വെച്ച് കൊടുക്കുവാണെങ്കി നല്ലതല്ലെ ഫോണി അടുത്തിരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും നല്ലതെ ടി വി യിലാകുമ്പതന്നെയ്ക്നെ
അതെ അതെ അതെ ഒത്തിരി അങ്ങനെ ഇത് ചെയ്യണ്ട കെട്ടോ ഒത്തിരി ഫോൺ കാണിച്ച് തന്നെ
പ്പോ നേരത്തെക്കെ ആയിരുന്നു അത് മടി ഇപ്പോന്ന് പറഞ്ഞാ ടി വി വെച്ച് കൊടുത്തിട്ട് എന്തേലൊക്കെ കാണിച്ചും എന്തേലൊക്കെ ഒന്നാമത്തെ കാര്യം മെയ്നായിട്ട് മഴയും തണുപ്പാണ്‌ വിഷയം അല്ലെങ്കിൽ വെളീൽ കൂടെ നടന്ന അവള് ഫുഡ് കഴിച്ചോളും നമ്മള് സിറ്റൗട്ടിലൊക്കെ ഒന്ന് ഇറങ്ങിയിരാൽമതി വണ്ടിയൊക്കെ കാണിച്ച് കൊടുത്തായിരുന്നുന്ന് കഴിച്ചോളും പക്ഷെ ഇതിപ്പോന്ന് പറഞ്ഞാ ഈ മഴയും തണുപ്പും കാരണം കതകും തുറക്കാതെ അകത് തന്നെ ഇരി തു അല്ലെ. അപ്പോ ആകപ്പാടെ അവർക്ക് ഒരു എന്റർടൈമെന്റ് എന്ന് പറഞ്ഞ ഇ പറഞ്ഞ ടി വി യും ഫോണും തന്നെ ഉള്ളൂ. അല്ലാതെ ഇത്ര നേരം മൂത്തയാള് സ്കൂളിലും കൂടെ പോയ പകല് മൊത്തം ഇങ്ങനെ ഈ രണ്ടു മുറിക്ക് ഇവിടെ നമ്മള് ഇപ്പ വാടകക്ക് താമസിച്ച് സൗകര്യം കൂടെ കുറവാ. അപ്പ രണ്ട് മുറിം ഹാളും അടുക്കളെയും മാത്രേ ഉള്ളൂ. അപ്പോ ഇതില് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തിന് പിള്ളേർക്ക് മടുത്തു പോവാ
അത് ശരിയാ ശരിയാ ഉം
അതോണ്ട പിന്നീം ഫോണ് കാണി ക്കുന്നെ നിപ്പൊപ്പൊ
ആഹ് ഓ ശെ ശരി ശരി ശരി ആഹ് കഴിക്കുമ്പോ പൊതുവെ കൊടുക്കാതിരിക്കൻ ശ്രമിക്ക എന്നനാന്ന് വെച്ചാ പിള്ളേര് തെ അത് തന്നെ ഒരുരിതാവും അല്ലാത്ത സമയം കൊടുക്കുന്ന പോലെയല്ല
ഉം ഇവള് പക്ഷെ ആ സമയത്ത് മാത്ര കാണത്തുള്ളൂ അല്ലാത്ത സമയം ഇവൾക്ക് വേണ്ട ഫോണ് ചോദിക്കത്തുല്ല നമ്മളൊട്ട് കൊടുക്കത്തുല്ല
പിള്ളേരുടെ ഫോക്കസേ ഭക്ഷണത്തിന്റെ രുചി അറിയാതെ പിള്ളോര് കഴിച്ചു ഈ സാധനം ആഹ് ഈ അറിയുന്നില്ല
അത് ഈ വല്ല്യ പിള്ളോര ഇങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബില് ഒരു വീഡിയോ കാണുവായിരുന്നു പിള്ളേര് ഫുഡ് കഴി വലിയ പിള്ളേര് മിക്കതും ഇപ്പൊ ഫോണി നോക്കിം ടി വി നോക്കി ആണല്ലോ കഴിക്കുന്നേ അവരിതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം എപ്പോഴെങ്കിലോ സമയം നമ്മളിങ്ങനെ കറി വിളമ്പ്പോൾ ചോദിക്കുവാന്ന് ഇത് എന്നതാ ഇത് ഇത് എന്നാ കറിയാന്ന് പക്ഷെ ഉച്ചക്ക് കഴിച്ച കറിയ ഉച്ചക്ക് കഴിച്ചതാണ് പക്ഷെ അവർക്ക് അറിയത്തില്ല അവര് എന്നതാ ഉച്ചക്ക് കഴിച്ചതെന്ന് ഉച്ചക്ക് കഴിച്ച രുചിയോ മണ ണമോ ഒന്നും ഇല്ലാണ്ട് ടിവിയെ നോക്കിയല്ലെ ഫോണെ നോക്കിയിരുന്നങ്ങ് കഴിച്ചു
ഇപ്പത്തെ ജനറേഷൻ കുട്ടികളുടെ കാര്യവാ എല്ലാം അങ്ങനെയല്ല ഒരു സെവന്റി പെസെന്റേജ് പേരും ഇങ്ങനെതന്നെ